ഹലോ കേക്കില്ലേ
ഞ്ഞം കേൾക്കണില്ലേ
ആഹ ണ്ട്ണ്ട്
ആഹ എറക്കിയേ ത്ശരി
ല്ല വിശേഷം എന്താാണ് നിങ്ങളൊക്കെ വിശേഷം
ഇവിടെ സുഖം കൊഴപ്പൊന്നുമല്ല ഇന്നിപ്പോൊ ഇപ്പൊ ഒരു വെയിലൊക്കെ വരുന്നുണ്ട് രാവിലെയൊക്കെ നല്ല മഴായിരുന്നു
ആ ആ ഇവിടെയും കൊറച്ച് ച്ച് വെയിലുണ്ട് രാവിലെ മഴണ്ട അയിന്
ആ രാവിലെ കുട്ടികള് സ്കൂള് പോണ സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പൊ വെയില് വരുന്നുണ്ട് ഞാ തുണികളൊക്കെ കുറെ തുണികളൊക്കെ ഉണക്കാണ്ട അപ്പൊ അതൊക്കെ വെയിലത്തിട്ട് ഇങ്ങനെ ഇരിക്കയാണ് മഴ പെട്ടെന്നാവും
നല്ല വെയിലുണ്ടോ
ആഹ ആഹ നല്ല വെയില് കാണുമ്പൊ ഒരു സന്തോഷ ക ഇങ്ങനെ മഴയിട്ടേ
കൊറേ ദിവസ്ഥ ഉണ്ടാവല്ലോ ല്ലേ
ദിവസത്തെനി മക്കാന് കൊറെ ദിവസത്തെണ്ട്
ചോറൊക്കെ ത്ന്നോ
ആ ആഹ് ചോറ്ണ്ട് ചോറുണ്ടിട്ട് ങ്ങനെ ഇര്ക്കാണ് കഴിച്ചിലെ
കഴിച്ചീല്ല കൊറചൈ ടയ്ടേർസ്
ആഹ് അയ്ശരി ഞാൻ പർഞ് കേ കഴിഞ്ഞിട്ട് കൊറെ കഴിഞ്ഞിട്ടാണ് അങ്ങട്ട് കേൾക്ക തോന്ന്ണ്ട്ലെ റിപ്ലൈ കിട്ടാ വയ്ക്ണ്ടേ
റെയ് ജില്ലാഞ്ഞിട്ടയ് നു
ആ ഇപ്പോ വടെ വെയില് ണ്ടാവോണ്ടാണ് അല്ലെങ്കിൽ ഇൻക്കിവിടെ റേഞ്ചിന് നല്ല കൊറവ്ണ്ട് മഴക്കാറൊ
ആ മഴ പെയ്താല് റേഞ്ച് ണ്ടാവൂലല്ലോ ങ്ങനെ
ആ അതെ റ്റ് മക്കളൊക്കെ സ്കൂള് പോയി ട്ടില്ലേ
ഓ ഹ് അവിടെ
എന്റെ ആ പോയ്ണ് പോയ്‌ണ്
എങ്ങനെപ ഓല് വണ്ടീല
ആ അവര് സ്കൂൾ ബസ്സേ സ്കൂൾ ബസ്സ് വരും ങ്ങട്ട് വീടിന്റെ ഇവട്ക്ക് വരില്ല കൊർച്ച് ദൂരം നടക്കണം ന്നട്ട് താഴെ പിന്നെ പോയാല് അവിടെ സ്കൂൾ ബസ്സ്ങ്ങട്ട് കേറില്ല ഞങ്ങളെറോഡിന് കേറില്ല തിരിക്കാനൊക്കെ
ആ ആ അങ്ങനെ ആ ആ
താഴെ ബ സ്റ്റോപ്പിൽക്ക് ആക്കി കൊടുകും ആ രാവിലെ ഇല്ല ഒമ്പതരൊക്കെ ഒമ്പത് ഒമ്പതേ ഇരുപത്തഞ്ചാവുമ്പം ബസ്സെരും ഞങ്ങള് ഇവട്ന്നൊരു ഒമ്പത്
ആ എത്രാം ക്ലാസ്സാ പഠിക്ന്നെ
അത് റ്റിൻസാണ് ചെറ്യേര്
ഏ
അവര് യു. കെ. ജില് പിന്നെ ഉം അവര് യു. കെ ജിലാണ് പിന്നെ മറ്റേ മൂത്താള് മൂന്നാം ക്ലാസിക്കിപ്പോ ഇപ്രാവശ്യം
ആ ആ
ഉം അപ്പ വ
പ്പ സ്കൂള് തൊർന്നിട്ട് കൊർ ച്ചോസായിലെ
ആ സ്കൂള് തുന്നിട്ട് പ്പൊരാഴ്ച കഴിഞ് രണ്ടാമത്തെ ആഴ്ചല്ലേ
ഉം ഉം
ഉം ഇപ്പൊ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞന്ന്
ഇ
ആ അതെ അതെ പുസ്തകങ്ങളൊക്കെന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ്ണു
ഏഹ് പഠിപ്പിക്കല് തുടങ്ങിയീണ്ടാവൂലേ
ആഹ് ആ ഇപ്രാവശ്യം ഈ ആഴ്ച തൊടങ്ങ്ണ്ട് കഴിഞ്ഞ ആഴ്ച വെർതെ റഫ് ബുക്ക് മാത്രം കയ്യ് പിടിച്ചാ മതിയായിരുന്നു
ആ
ഈ ആഴ്ച്ചോ ടെക്സ്റ്റും നോട്ടൊക്കെ കയ്യ് പിടിക്കാൻ പറഞ്ഞു
ആഹ ഇനി പഠിപ്പ്യല്ലാ തൊടങ്ങാതി
ആഹ് പഠിപ്പിക്കൽ ക്ലാസ് ഒക്കെ താവല് തൊടങ്ങി ഓലെ മൂന്നാളിം പഠിപ്പിക്കണെങ്കിൽനല്ല റിസ്
വൈകുന്നേര വരണ്ടാവൂക്കുലെ
ആഹ് ഈആഴ്ച്ച ഇണ്ട് വൈന്നേരംമൂന്നരവരെ ബസ്സ് വരുമ്പഴേക്കും ഇനി നാല്മണിയാവും അല്ലഅല്ല ഫുഡ്കൊണ്ടോ വലൊന്നൊല്ല സ്കൂൾണ്ട്ല്ലോ ഇപ്പല്ലാം പിന്നെ എന്തെങ്കിലും ചെറിയകറികളൊക്കെ കൊണ്ടവാറ് പിന്നെ ട്ടേ അല്ലെങ്കികെഴങ്ങ്പൊരിച്ചിട്ടോ അതൊക്കെല്ലേവേണ്ടത് ഇപ്പത്തെകുട്ടിയൾക്ക് ആ മൂന്നാളൊരുസ്ക്ലൂൾളാണ് അപ്പൊകെഴങ്ങ്പൊരിച്ചിട്ടോ മുട്ടേ അങ്ങനെന്തേലൊക്കെകൊണ്ടോവും വല്യാള് പത്താം ക്ലാസ്
ഏയ് ഇപ്പം പത്താംക്ലാസ്സ്ലാ?
ആപത്ത്കഴിഞ്ഞു ഇപ്രാവശ്യംകഴിഞ്ഞു.
ഏ എസ്എൽസിയ്നുലെ?
ആഹഎസ്എൽസിയിരുന്നു എത്ര കുട്ടിയളാ അനക്ക്എത്രകുട്ടിയളാ?
എനിക്കില്ല ഞാൻകല്യാണം കഴിഞ്ഞില്ല
ആഹ് ഇല്ല ലെ ആഹ് ഹഹഹ അയ്ശരി ഹ ഹ ചോയ്ച്ചാട്ടോ അഹ് സോറി ഏ പ്ലസ്സൊക്കെ കൊറവാണ് രണ്ടെണ്ണൊള്ളൂ ഉണ്ടായിരുന്ന് രണ്ട്
അ അതൊക്കെമതിയല്ലോ
പഠിക്ക്യാൻ ആഹ ഹഹഹ പഠിക്ക്യാന്പിന്നാക്കാണെ വെറുംഫോണല്ലേ കുട്ടിയാൾക്കൊക്കെവാണ്ടത്.
അഹ ആ പണി ആൺകുട്ടിയളാവുമ്പോപ്രത്യേയിച്ചിട്ട് എല്ലാകുട്ടികള ഇപ്പൊ ആൺകുട്ടിയളും പെൺകുട്ടിയളൊക്കെവാണ്ടേ ഫോണണ്ടെ? ആഹ് രാവിലെ കൂടി ഒഴിവ്ണ്ടാവില്ല അപ്പഴേക്കുംപിന്നീംഫോണ്
ഹെഹെ
കളി കളികൊറവാണല്ലോ ഇപ്പത്തെകുട്ടിയാൾക്ക്.
അതെ ഫോണിലാണല്ലോ ഇപ്പ എപ്പോഴും കളിക്കാ
ആ അതെ അതെ എന്നിട്ട് വീട്ടിലെ ഉമ്മക്കല്ലേ
പൊറത്തു പോയി കളിക്കലൊന്നുംല്ലേ
പൊറത്ത് പോയി കളിക്കല് കാണ ഇപ്പൊ മഴ യായണ്ടേ
ആ ആ
ഉമ്മയുംഉപ്പയുംക്കെ ഇല്ലേ വീട്ടില്
ഓ ഉണ്ട്ഉണ്ട്
ആ അത് ശരി
മമ്മക്ക് കുളിക്കണ് ഉള്ളൂ
ആ ഈ സമയത്തെ കുളി എല്ലാ പണികളും ഒരുക്കിട്ടാപോകല് ഞങ്ങളുടെയൊക്കെ രാവിലെ കഴിയല്ലോ
മക്കളെ പറഞ്ഞച്ചാ വേഗം പണി തീർക്കലായി
ഞങ്ങളൊക്കെ രാവിലെ കുളി കഴിഞ്ഞ് മ മക്കളെ കോണ്ടക്കാൻ വേണ്ടിട്ട് താഴെ പോവ അവിടെ നിറയ ആളില്ലേ കടയുടെ എടുത്താണ് അപ്പൊ കുളിച്ചിട്ടാ പോവ രാവിലെ
ഓ അത്ര നേരുത്തെ കുളിക്കെ കയിയുമോ
അതുകൊണ്ട് അതങ്ങ് കഴിഞ്ഞ് പണിയൊന്നും കഴിയില്ല കുളി കഴിയും പിന്നെ വന്നിട്ടാണ് ബാക്കി പണികള് പിന്നെ വൈകുന്നേരം മേല് കഴുകില്ലേ അങ്ങനെയ വൈകുന്നേരത്തും കുളിക്കില്ലേ തല നനക്കില്ല മേല് കഴുകും ഉം ഇപ്പൊ നല്ല വെയിലിട്ട തുണികൾ ഇന്ന് കൊറ ഉണക്കാൻ പറ്റി
ഇനിപ്പം മയ വൈകുന്നേരായിക്കും
ഏ ആ നി ഇതിനൊക്കെ ഒരിണ്ടാവ ഒന്നിച്ചിട്ടാ കാറ്റും മഴയും ഇടിയൊക്കെ ഓഞ്ഞ്
ഉം
മഴ എത്ര പെയ്താലും വേണ്ടില്ല നമുക്ക് ഏ
മിഷീനില് ഉണക്കി ചിക്കലാണോ
ആ മിഷീനില് ഉണക്കിയാലും നമ്മള് വെയിലത്ത ഒന്ന് ഇടണ്ടേ ഒരു ചൂടട്ടി ണ്ടന്ന് മടക്കി വക്കുമ്പോഴേ മിഷീനിൽ ഉണങ്ങിയാലും നമ്മക്കൊരു ഒരു ഈർപ്പം പോലെ ഉണ്ടാവല്ലോ ഒന്നിങ്ങനെ വെയിലട്ടി ചൂടട്ടിയാ അതൊരു സുഖമാണ് ആ
വെയിലത്തോണങ്ങിയാലേ ഒരു വൃത്തിയാവോള്ളൂ
ആ അതെ അതെ കുളിയൊക്കെ കഴിഞ്ഞില്ലേ
ഇല്ല കുളിക്കണം
ആ കുളിയ അയ് ശരി
ക്ലാസ്സ്‌ ഇല്ലാത്തൊണ്ട് പ്പം നേരം വൈകി ആവുടത്തെ ക്ലാസ് ഉണ്ടെങ്കിൽ രാവിലെ നേരെ ത്തെ കുളിച്ചിപ്പോ
ആ ക്ലാസ്സല്ലാത്തുമ്പോ ഇവിടൊക്ക അങ്ങനെ തന്നെ കുട്ടികൾക്ക് മടിയാണ് പിന്നെ എന്താ എന്താ പഠിക്കണേ
ഞാന് ഡിഗ്രി കഴിഞ്ഞു
ആ അയ് ശരി ആ ക്ലാസ്സ് തുടങ്ങാറായി ങ്ങക്ക് എന്ന്
ആ ഇനി എന്തെങ്കിലും ചെ ണോ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട്
ആഹ് അത് ശരി ആ ഡിഗ്രി കഴിഞ്ഞുലെ
ആ ആ
ആഹ് ഞാൻ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറൊക്കെയാണ് കരുതി
കഴിഞ്ഞു
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു അയ്ശരി ഇനി
മോൻ ഏതാടുതെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട്
മോന് കൊടുത്തപ്ലെ അലോട്ട്മെന്റ് പതിനെഞ്ചാന്തില്ലേ അറിയ
ആഹ് ഇനി കിട്ടണല്ലേ
ആ കിട്ടണേ കോ കോമേഴ്സിനും ഹുമാറ്റീസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്
ആഹ് ആഹ്
ഉം ഇനിയിപ്പോ പതിനഞ്ചാംന്തി റിസൾട്ട് അറിയുമ്പോ അറിയാം എന്തൊക്കെയാണ് എടു ച്ച് കിട്ടിയ ഭാഗ്യം
സു വിലെ എടുത്ത് കിട്ടിയാല്
ആഹ് എടുത്തിട്ട് സുഖാണ് ദൂരണങ്കി ബസ് ഒക്കെ കി കയറി അങ്ങനെ പോണങ്കില് നല്ല റിസ്കല്ലേ
ഉം ഉം
പിൻ ഞാനൊക്കെ പഠിക്കുമ്പോ പിന്നെ പത്താം ക്ലാസും എന്റെ അനിയത്ത യൊക്കെ പ്ലസ് ടു, ഡിഗ്രി എല്ലാം പിന്നെ നടന്ന് പോയാ മതിയായിരുന്ന്
ഉം
ആ അങ്ങനെയക്കെയ എന്നായിക്കോട്ടേട്ടോ
ആഹ് ന്ന ആയിക്കോട്ടെ ശരി
ആഹ് ശരി ശരി